ഹലോ
ഹലോ
ഹലോ എന്തല്ലാം
നല്ലെന്നെ ഇങ്ങക്കോ
നല്ലേ എങ്ങനെ അവിടെ കാലാവസ്ഥൊക്കെ
ഇന്ന് വെയില്ണ്ട് ഇന്നലെക്കെമഴയെന്നു അവടെങ്ങനെ കാലാവസ്ഥ
ഇവിടെയും പ്രത്യേകിച്ചൊന്നുംല്ല ഇതേപോലെക്കെ തന്നെ
ഉം ചായുട്ച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല
അ അ ഓകൈച്ച് എന്താ പരിപാടി
പരിപാടി ഒന്നുല്ല ഇങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കണം
അ അ
പിന്നെ അവിടുത്ത് ഫുട്ട് ഉയിന്ന് വട
ആ ഇനി നല്ല ഫുഡൊക്കെ ഇണ്ടാക്കുവ
ആ ഏറെക്കുറെ
ഇങ്ങൾ ഇണ്ടാക്കിയതണെ അതോ പൊറത്തുന്ന് വങ്ങുന്നോ
ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങുന്നതാ ഇവിടെ അടുത്തൊക്കെ ഷോപ്പിനെനെ വാങ്ങാൻ കിട്ടും
ക്ക് ന്നില്ല
ഓ
ഞാൻ നല്ല ഫുഡക്കെ
എന്താ അവിടുത്തെ വിശേഷം ഓ ഫുഡൊക്കെ ഇണ്ടാക്കും എന്നാലും അങ്ങനെന്നും അറിയുല
ആ ഹ അങ്ങനെ ഇവിടെന്താ നല്ല വിശേഷം ആഞാന് ഒരുവിധ ഫുഡൊക്കെ ഇണ്ടാക്കും
അ ഹ ഹ
ഉം എനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ പുറത്ത് ഉം എന്താ പറയാ
ഷോപ്പിന്ന് വങ്ന്നതാ ആ അതെ ഇപ്പ എല്ലാർക്കും അതാണല്ലോ ഇഷ്ടം ഇണ്ടാവാ
അതെ അതെ നിങ്ങൾ എങ്ങനാ പൊറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഞമ്മളെ നാട്ടിൽണ്ട് ആ അടുത്തല്ലേണ്ട് നിങ്ങളങ്ങനെങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷ ക്ഷണം കഴിക്കുന്ന ആളാണോ
അതെ കൂടുതലും അങ്ങനെ തന്നെ
ആ ആ ഭക്ഷണം ന അങ്ങനെ പൊറത്ത് ഭക്ഷണം കഴിക്കൻ ഭയങ്കര ഇഷ്ട ഉുള്ള ആളാലേ
അതെ ഇങ്ങക്കോ
യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടാ
ആ യാത്ര ഭയങ്കര ഇഷ്ടാ ഇപ്പൊ മഴ ആയതുകൊണ്ട് യാത്ര പോവൽ കുറവാ
എങ്ങനത്തെ യാത്ര ഇഷ്ടം ഫാമിലി ആയിട്ടാണോ അതോ ഫ്രണ്ട്സ്സ് ആയിട്ടാണോ
ആ നമ്മള് ഫ്രണ്ട്സ ആയിട്ടാണ് കൂടുതല് പോവല് നിങ്ങളോ
ആഹ് ഞമ്മള് ഫാമിലി ആയിട്ട് എൻ കസിൻ സിസ്റ്റേഴ്സ്
ആ ആ ആ നിങ്ങളവിട്ത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ നിങ്ങള അവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടോ
ആഹ് അതെല്ലാം അടുത്തന്നെണ്ട് അവിടെയോ
ആഹ് ഇവിടെ കൊറച്ച് ദൂരെ
ആഹ് അതെ ഇനി ഇങ്ങൾക്ക് ഇങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണോ
അതെ. ഞങ്ങള് പോവാറുണ്ട്
ഓക്കേ അങ്ങനെയല്ലാ ദൂരെ സ്ഥലങ്ങളെല്ലാം പോവാനുണ്ടോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ട്രയി യാത്ര പല കാഴ്ചകളും കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു യാത്ര
അതെ ട്രെയിൻ. ആ തീവണ്ടീ പോവുമ്പം
ഹലോ
റെയ്ഞ്ചില്ല
എന്ത് പറ്റി റെയ്ഞ്ചില്ലേ
ഓ
ഇങ്ങക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ
അതെ
ഓക്കെ
കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് വേറെന്തൊക്ക ണ്
വേറെ . വേറെ വീട്ടിലെ പണിയം കഴിഞ്ഞോ
ഇല്ലടാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
നിങ്ങളെന്നാണോ പണിയല്ലതും എടുക്കാറ്
അല്ല അല്ല വീട്ടില് ജോലിക്ക് ആള്ണ്ട്
ദേ
ഉം വീട്ടില് അകത്തും മത്തൊക്കെ ജോലിക്കാള്ണ്ട്
ആ ആ ആ നിങ്ങൾ കെ എസ് ആർടി സി ഒരു ബസ്സിൽ യാത്ര ചെയ്തോ
ആഹ്
കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തോ
ഇല്ല യാത്ര ചെയ്തിട്ടില്ല. ആ ആം അടുത്താഴ്ച പോണം ഇങ്ങനെ സിസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യാണ് അവരൊന്ന് ഫ്രീ ആയിട്ട് പോവാന്ന് വിചാര്
നിങ്ങള നാട്ടിലൂടെ ബസ്സുണ്ടോ
ഞങ്ങളെ നാട്ടിലൂടെ കൊറവാണ് പക്ഷേ ഏതെങ്കിലും ഒരു ടൈമിന് ഉണ്ടാവും
അതെ
അവ അവിടെയൊക്കെ
ങൾ ടൗൺ ഏരിയ എപ്പളും ബസ് ഉണ്ടാവും
ആഹ് അങ്ങനെ. നിങ്ങള് യാത്ര ചെയ്തീനോ
ഇല്ല ഇല്ല ഇന്നലെ തുടങ്ങിട്ടല്ലേ ഉള്ളൂ ഇന്നല മഴായ്നു. അപ്പൊ പൊറത്തറങ്ങാൻ പറ്റീല്ല. സമയംണ്ടല്ലോ
അതെ
പെട്ടെന്നൊന്നു പോവ്ല്ലൈക്ക്
ഏയ് അത് ഗവർമെന്റിറതല്ലേ അങ്ങനെൊന്നോ
അതെ അതെ പറയാം വിച്ചൂലാം
ആഹ ശരി
നിങ്ങള് വെക്കേഷനിലൊക്കെ എവിടെേിലും പോയിട്ടുണ്ടോ
പിന്നെ ആഹ ഞങ്ങള്ൾ വെക്കേഷന ഒക്കെ അടിച്ചു പൊളിിച്ചു ലോങ് ട്രിപ്പൊക്കെ അടിച്ച് മക്കളുംൊക്കെ ആയിട്ട്
ആ അവിടെ ടൂറിസ്റ്റ് സ്ഥലങ്ങള്ൾ ഒരുപാട് ഉണ്ടാവില്ല
അതത്
ഉം
എങ്ങനെ ഇങ്ങളെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു
ഞങ്ങളെ വെക്കേഷൻ ഉഷാറായി പോയ പുറത്ത് പോകവും വീട്ടിലെ ആളുകൾ വരും വെക്കേഷൻ ടൈമ പോയത് അറിഞ്ഞയില്ല പെട്ടെന്ന് കഴിഞ്ഞിട്ട്
ആ ഉ അങ്ങനെ ഒരുപാട് ഫാൻ ഫാമില് കൊക്ക വന്ന് അങ്ങനെ എൻജോയ് ചെയ്തിട്ട ഓ ഓെ
നിങ്ങള്െ വീട്ടു ജോലി ചെയ്യുന്ന ആളാണോ
ആഏ
വീട്ടു ജോലി ചെയ്യുന്ന ആളാണോ
അല്ലാ ഫ്രീ ആയിട്ടരിക്കുന്ന
ആഹ് ആഹ്
വീട്ട ജോലിക്കൊക്കെ ആളണ്ട്
ഉം ഉം
ഉം
ആ നല്ലതാ നമുക്ക് ആരോഗ്യം നോക്കാൻ
അതെ അതെ പിന്നെ വല്ലപ്പോഴും കിച്ചണില് കയറിീട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട
ആ ഇപ്പൊ പിന്നെ പുറത്തൊന്ന് ഫുഡ് കിട്ടുവല്ലോ ഭക്ഷണം നമ്മുക്ക് എന്ത് വേണമെങ്കിലോ പുറത്തു പോയി കഴിക്കാലോ
ഉം അതെ പക്ഷെ വീട്ടില ഇണ്ടാക്കുന്ന ഫുഡിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവലല്ലോ പുൊറത്തന്ന കഴിക്കും
ആഹ അത് ശരിയാണ് എന്നാല ഇപ്പോൊ അങ്ങനെ കിട്ടുന്ന ഷോപ്പുകളും ഇഷ്ടം പോലെുണ്ട്
അതണ്ട് പക്ഷെ നഞമ്മള് നമ്മടെ ആരോഗ്യംൊന്നും നോക്കണ്ട എള്ളം എപ്പോഴും ഫാസ്റ്റ് ഫുഡായാല്
ആഹ നല്ലൊരു ഇഷ്യൂ ഉണ്ടാവും അവിടെ ഡ്രെസ്സിന്റെ ഷോപ്പ ഒക്കെ നല്ലതുണ്ടോ
ആഹ് ഉണ്ട് അത്യാവശ്യം നല്ലളം ഭക്ഷ എ അടുത്തില്ല കുറച്ചൊന്നും അങ്ങോ് പോയാല് അത്യാവശ്യം നല്ല കണക്ഷണ ഒക്ക ഉണ്ട്
ആ നിങ്ങൾ നിങ്ങള നാട്ടിൽ തന്നൊണോ ഡ്രസ് എടുക്കാൻ പോവാാറുള്ളത്
അല്ല ഞങ്ങള് പൊറട്ടും പോകറണ്ടണ്ട്
ഏ
വേറെന്താ
വേറെന്താ
മയക്കാറുണ്ടോ
മയക്കാറി ഇപ്പയില്ല
ആ ഈ മാസ മഴ കുറവാല്ലേ
മയ തൊടങ്ങീട്ടല്ലെള്ളൂ...
അഹെ...
അതല്ലേ എല്ലാ വർഷത്തിലുള്ളപോലെ ഈ പ്രാവശ്യല്ല അല്ലെങ്കി തൊടങ്ങിയാലും നല്ല നിക്കാത മയ പെയ്യല്ണ്ട് ഇപ്രാവശ്യം പൊതുവെ കുറവാണ്
ആ... തെ
ഇന്നൊന്നങ്ങനെ വെയിലൊന്നും കാണാറില്ല
ആ..... ഹ്
ഉം.... വേറെന്ത വിശേഷം..
വേറെന്തവിശേഷോ... ഇങ്ങനെ പോവുന്ന്ണ്ട് പിന്നെ അങ്ങനെവ്.. ഉച്ചക്കത്തെ ഫുഡ്.... ഒക്കെ ഇങ്ങക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എങ്ങനെ ഇങ്ങള്ണ്ടാ ക്കോ... അതോ വീട്ടില് വേറാരെങ്കിലും
പ്രശ്നല്ലേ ഗ്യാസിപ്പൊ കിട്ടല് കുറവാണല്ലോ അതോണ്ട് അടുപ്പത്തന്നെ
അ. ആരിഇങ്ങളെന്നേ ഇണ്ടാക്ക്ന്നേ
അതെ ഞങ്ങക്ക് വയ്യാന്ന് തോന്നുമ്പഴാണ് ഞങ്ങള് പൊറത്ത്ന്ന് ഫുഡ് ഭക്ഷണം വാങ്ങല് അല്ലെങ്കിരാള് വീട്ടിലെന്നെ ഉണ്ടാക്കും നിങ്ങളെങ്ങനാ ചെയ്യല്?
ആ.. അമ്മ്ള് വീട്ടി തന്നെണ്ടാക്കും നാടൻ ഫുഡാണോ ഇങ്ങക്ക് കൂടുതലിഷ്ടം ആ.. അമ്മള് വീട്ടിൽ തന്നെ ഫുഡുണ്ടാക്കും വീട്ടിൽ തന്നെ... ഫുഡ്ണ്ടാക്കും. ഉം.. നാടൻ ഫുഡിനോടാണോ കൂടുതലിഷ്ടം ആ....
ഇങ്ങളെ വീട്ടില് കി കൃഷി ചെയ്യാറുണ്ടോ?
ആ.... ഇണ്ട് കൃഷിണ്ട് ഒരടക്കൽത്തോട്ടം ഞമ്മക്ക് എല്ലാ വീട്കളിലും അത്യാവശ്യാണല്ലോ..
അതെയതെ എന്നാപിന്നെ പൊറത്ത്ത്തെ ഈ.. സാധനം മേടിക്കണ്ടല്ലോ.. ത്‌ വീട്ടിലെന്നാണ്ടാക്കാ...
ആ... ഓക്കേ.... വീട്ടിലിണ്ടാക്കും എങ്ങനെ ഇങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ കൃഷി ഒന്നൂല്ലാ... ല്ലാ...
ഇല്ലയില്ല കാലാവസ്ഥ വളരേ.. മോശമായതുകൊണ്ട്
ഓ.... ന്നങ്ങനെ
ഞങ്ങളീപ്രാവശ്യം കൃഷി ചെയ്തിട്ടില്ല.